ആഹ്. ആഹ് ഉണ്ട്ണ്ട്.
ആഹ്.
അവിടെ ആരാ വിരുന്നാരാരേം വന്നോ?
ആഹ് അത് ഞങ്ങള് മറ്റേ കുടുംബശ്രീൻ്റെ ഇത്ണ്ട്.
ആഹ് ആഹ് ശരി.
അപ്പൊ അതില് ഒരാള് ക്യാഷ് അടക്കാനും വേണ്ടീട്ടേ
ആഹ് എത്തേനി ഇന്നാണ് നിങ്ങള ദിവസം? ഇന്നാവൂലേ. ടൈം എപ്പളാ?
അങ്ങനൊന്നുല്ല്യാ. ഞായറാഴ്ച ദിവസാണ് മീറ്റിംങ്ങ് കൂടേണ്ടത് പക്ഷെ ഓള് പണി ക് പോണ ആളാണ്. അപ്പൊ പണി കഴിഞ്ഞ് പോവുമ്പോ വീട്ട് കൂടി വന്നിങ്ങാണ്ടേ ആഹ് പൈസ് സ തന്ന് ഇൻ്റേ. ഞാനാണ് പൈസേം ഇതൊക്കെ വാങ്ങ്യെക്ണാള്. കണക്കൊക്കെ എഴുതല് ഞാനാണ്.
സെക്രട്ടറി അങ്ങനെ ഇങ്ങളാണ് പ്രസ്
ഞാന് അത് അതിന്നൊക്കെ ഞാൻ ഒഴിവായീക്ണ്. പ്രസിഡന്റും സെക്രട്ടറിം ഞാൻ നിന്നിട്ടില്ല. കാരണം ബാങ്ക്ക്കൊക്കെ പോണ്ടേ. എന്തെലും മീറ്റിംങ്ങ്ണ്ടായാലും ബാങ്ക് ക്കൊക്കെ ഈ രണ്ടാൾക്കാര് പ്രത്യേകിച്ച് പോണല്ലോ.
ആഹ് ഞാനതേപോലെ സെക്രട്ടറി പ്രസിഡന്റിലൊക്കെ ഇണ്ട് ഞാന് ഒരു സെക്രട്ടറി ഏഹ് മാരി വേറൊരു പെണ്ണ് പ്രസിഡന്റ് ഞാൻ പറയാ ഭയങ്കര എടങ്ങേറാണ്. നമ്മളെ ഇതിലൊന്നും ഒറ്റ കുട്ട്യോള് നിക്കൂല്ല
ആഹ് ഇപ്പൊ വന്ന ഓളാണ് പ്രസിഡന്റ്. ഞാന് സെക്രട്ടറി ഏയിന്ന്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ് ഇന്നെ എ തായാലും ഒഴിവാക്കണം ഇൻക്കിങ്ങനെ പൊറ ഞാ ഇൻക്ക് ഒന്നാമതെ ഞാൻ അധികം പൊറത്ത് എറങ്ങാത്ത ഒരാളാ
ത്താള് ആഹ് അഹ്ശരി. ഇതമ്മളേലൊക്കെ എൽ കൊ കൊറേ ആള് ഇരുപത് ആള്ണ്ട് പക്ഷെ എന്താണ് ആരും നിക്കൂല കുടുംബശ്രീ തൊടങ്ങിയ മുതൽ ഞാനും വേറൊരു പെണ്ണും ണ്ട്. അധികും നിക്കണം. എല്ലാരും പറിം പറഞ് അമ്മക്കറി ഇല്ല എഴുതാ അറീല്ല വായിക്കാ അറീല്ല പറഞ്ഞ് കാണ്ട്ട്ട് നി
ആഹ് ഇത് ഞാൻ പറഞ്ഞ് ഞാന് സെക്രട്ടറിന്റെ സ്ഥാനം ഒയിയ്ണൂന്നുള്ളൂ ബാക് ക്യൊക്കെ ഞാൻ ചെയ്തരാറിയും. കാരണം മിനിക്സും രജിസ്റ്ററും എല്ലാരെ പാസ്സ് ബുക്കും എല്ലതും കൃ ത്യായിട്ട് എഴുതും. ഞങ്ങക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ്ണ്ട് അതിലിപ്പോ ഓരോരു ത്തി ര് തന്നാലും ഇഞ് തരാള്ളത് എത്രേണ്
കാ അയിക്കും അതന്നെ ആഹ് ആഹ് അതന്നെ ആഹ് അതന്നെ
പിന്നെ ഓഡിറ്റിംഗ് ന് പോകുമ്പോത്തിന് നമ്മളെ ബു ക്കൊക്കെ ക്ലിയർ ആണോന്ന് ചെക്ക് ചെയ്തിട്ട് ആഹ് അപ്പ അത് ഉം വേറെള്ളോര് കൊണ്ടോവും തവിടുന്ന് എന്തെ സംശയം ഇണ്ടെങ്കി ഇന്നെ വാട്സാപ്പില് കോളേയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടു ഒന്നാല അങ്ങനെ കൃത്യത എല്ലാം കൃത്യത്തിലാണ് എഴുതിക്കണേ പക്ഷെ ഞങ്ങളത് വേറെ ആൾ ക്കാര് കൊണ്ടടന്നീന്ന കുടുംബശ്രീയാണ്. രണ്ടായിരത്തി എട്ടിലേറ്റോ തൊടങ്ങിയ കുടുംബശ്രീയാണ്.
ആഹ്
അപ്പൊ അതില്ള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാതെ അങ്ങനെ കട്ടാക്കി കെടന്നിട്ട് അത് പിന്നെ ഞങ്ങള് വീണ്ടെടുത്ത് ഞങ്ങള് വീണ്ടും കൊണ്ടടക്കാണ്. അപ്പൊ എന്തായണ്‌ ഉവ ബാങ്ക് ഇത് ഒരു എന്താണ് ഓഡിറ്റ് ചെയ്യണ ടൈമില് അതൊന്നും നോക് ക്കൂല്ലല്ലോ ആദ്യം മൊതല്ള്ളതല്ലേ എഴുതി വരാ.
ആന്നു
അപ്പൊ അവര് കൊണ്ടടന്നീന്ന ആ സമയത്ത് എന്തോ ഒര് അയ്യായിരം റുപ്യേന്റെ ഒരു ഡിസ്കൗണ്ട്
ഷോർട്ട്ണ്ടാ ആഹ് ആഹ്
ആഹ് അപ്പോ ഞങ്ങള് ഇതേമാതിരി ഓഡിറ്റ്യ്യണ ടൈമില് ഞാൻ പോണോരോടൊക്കെ പറയും അതൊന്ന് ക്ലിയറക്കി തരാൻ പറയന്നെ ഓഡി റ്റ്യ്യണ ആൾക്കാരോട് കാരണം ഞമ്മളെ കയ്യില് കിട്ടണേന് മുമ്പുള്ള ഷോട്ടാണത്. പക്ഷെ ഓഡിറ്റ് ചെയ്യുമ്പോല്ലേ മാസം മാർച്ച് മാസത്തില് കാണാം ഈ അയ്യായിരം ഷോട്ട്ന്ന്ള്ളത് എഴുതിക്കണേ ആഹ്. ഒരു പ്രാവശ്യം അവല്ലട് പറഞ്ഞെന്ന് ആപ്പോല് പറഞ്ഞ് ഈ ഇപ്പൊ നല്ല തെരക്കിന്റെ ടൈം അല്ലേ അത് നമുക്ക് ക്ലിയർ ആക്കാം.
ആഹ് ഇങ്ങളെങ്ങനെ അയ്ല് ലിങ്കേജ് ഇതൊക്കെ അങ്ങനത്തെ ലോണുകളൊക്കെ എടുത്തീനോ. അങ്ങനെത്തേ ഈ ലോണുകളൊക്കെ ഇണ്ടോ ലിങ്കേജ് ലോണൊക്കെ ഇണ്ടോ.
ലിങ്കേജ് ഇണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ എല്ലാരും അടവ് കഴിഞ്ഞിക്കണ് ഇനി പുതിയത് എടുത്തിട്ട് വേണം.
ആഹ് ആഹ് ആഹ് നമ്മളേല് അതൊക്കെണ്ട് അതൊക്കെ ലോണുകള് ഇതൊക്കെ ഇണ്ട് പറയുമ്പോ എല്ലാവരും വരും. ബാക്കിള്ള കാര്യത്തിന് ഒറ്റ ഒന്ന് വിളിച്ചാ ഇ ണ്ടാവൂല അങ്ങനാണ്‌ അവസ്ഥ.
ഇത് ഇതേമാതിരിനെ ആഴ്ചയില് മീറ്റിംഗ്കൂടണം തേര്ന വെച്ചിട്ടാണ് ഒക്കെ പറയ പക്ഷെ ഇതേ മാതിരി ഞാൻവിടെങ്ങന ഇര്ന്ന് കണക്കെയ്തല്ലെ അപ്പൊ എല്ലാരും അവരാരോ ഒഴിവിന് അനുസരിച്ച് ഇന്റെ അടുത്ത് ഇങ്ങനെ കെട്ന്നരും. ആഹ് ലാസ്റ്റ് ബാങ്കിൽ അടക്കുന്ന ടൈം ആവുമ്പോ ഒന്നിച്ച് കൊണ്ടായി അടച്ചാൽ മതിയല്ലോ.
ആഹ്
അപ്പോ ഓളിപ്പ പണി കഴിഞ്ഞ് പോവാണ് അപ്പൊ പോകുമ്പോ ദീ കൂടി വന്നതാ. ഇതൊന്നടെ എഴുതിയക്കെന്ന് പർഞ്ഞ്കാണ്ട് ആഹ് നമ്മളെ തിർഫ്റ്റന്ന് ലോൺ എടുക്കുല്ലോ.
ആഹ് ആഹ് അതണ്ടാവും ലോൺ ഉണ്ടാവുല്ലേ.
അയ്ക്ക് അയിന്നൊരു പത്ത് രൂപ എടുക്കണോളൂ പതിനായിരം അയിക്ക് കൊറച്ച പൈസ അടക്കാനും വേണ്ടിട്ടേ
കയ ആ നമ്മള അതേപോലെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ലോണൊന്നും ഇപ്പോൾ ലിങ്കേജ് ഇപ്പോടുത്ത് തീർന്നേ പിന്നെ ഇപ്പടു ത്തിട്ടില്ല എടുക്കണങ്കിലും വേണം നമ്മളന്നെ മെൻക്കെട്ട് എല്ലും ശരിയാക്ക. ആർക്കും ഒന്നിനന് കഴിയൂല്ല ഭയ ആഹ് ഇത് ആരുണ്ടാവൂല എല്ലാരും പൈസ വാങ്ങാൻ നേരത്തെ എല്ലാരും ഉണ്ടാവും ഇത് ഞാനും വേറെ പെണ്ണുണ്ട്. നമ്മള് രണ്ടാളും തന്നെ എല്ലാം നടന്ന് ഇത് ഇത് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവൂല അങ്ങനെ എല്ല തെ നമ്മളന്നെ പോണം. ആഹ് പ്രാന്തായി പോവും ഞാൻ പറയന്നട്ട് എല്ലാ
ന്റെ ആധാറിന്റെ ഒക്കെ കോപ്പി വേണം.
ആഹ് ഞാൻ പറഞ് അവിടെ നിന്നോട്ടെ ഇപ്പട്ക്കണ്ടർഞ്ഞ് ഇനി എല്ലാരും എറങ്ങ്ണോല് ആര
ഇനിയിപ്പന്തോ ഞങ്ങള് ഇപ്പം അട്ത്തൊന്നും എടുത്തിട്ടില്ല പ്പന്തോ നമ്മളീഈ നമ്മളീ വീ വീടിനെന്നുണ്ടല്ലോ മറ്റേ പ്ലാസ്റ്റികൊക്കെ എടുക്കാൻ വരന്നെ
ആഹ് ആഹ് ആഹ്
അതിന്റെ എന്തോ പൈസ അടക്കണ ആ അയില് നമ്മളെ അൻപീച്ച രൂപ അട
ആഹ് അടക്കണം ആഹ്
ആഹ് അത് അല്ലേ മാസം അടച്ചിക്കണന്നുള്ള അതിന്റെ ഇതും കൊടുക്കണ അല്ലോ ലി കജെടുക്കണെങ്കില് അങ്ങനെ ഒരു ന്യൂസ് കേട്ട്ട്ടാ.
ഏഹ് ആഹ് അതിങ്ങനെ എന്നാളൊക്കെ പറഞ്ഞിട്ട് ഇനി എല്ലാത്തിനും ഇത് വേണ്ടി വരും എന്നൊക്കെ പർഞ്ഞെട്ടീനി
ആഹ് ഇത്രിം കാലായിട്ട് കഴിഞ്ഞ മാസം മാത്രം ഞങ്ങള വീട്ടിൽക്ക് വന്ന്ക്ക്ണ് ഞങ്ങള് ഒരു വാഡില് ഒരു തലക്കലാണ്
ആഹ് ആഹ്
പിന്നെ ഞങ്ങള വീട് കഴിഞ്ഞാല് പിറ്റത്തെ വാഡാണ് തുടങ്ങണത് അപ്പൊ അത് കാരണം
ക്ക് എത്താ ആ വരൂലല്ലേ ആഹ് അത് പറഞ്ഞാൽ മതിയല്ലോ ഓല് വരാ തോണ്ടട്ടുള്ളതാണല്ലോ അല്ലത നമ്മള് കൊടുക്കാനിട്ടുള്ളതല്ലല്ലോ
ആഹ് അപ്പൊ പിന്നെന്നാളിപ്പോ അയിന്റെ മുന്നത്ത് വീട്ടില് വന്നപ്പം ഓലുംഇങ്ങനെ ഓൽകൊക്കെ ലിങ്കേജിന് ആവശ്യംണ്ടാവെ ഓല് റഞ്ഞ് ആ വീട്ട്ക്കാരും ചെല്ലയ്ട്ട് ഓല്ങ്ങനെ പറീന്ന്ന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കീന്ന് ബുക്കൊന്നും തന്നിട്ടില്ല ഇഞ്ഞി ആദ്യ ആയിട്ട് വരല്ലേ ഇഞ്ഞി വരുമ്പോ ബുക്ക് തരാറിഞ്ഞിട്ട് കഴിഞ്ഞ മാസത്തെ അൻപത് രൂപ അടച്ച എന്നുള്ള റിസീപറ്റ് മാത്രം തന്ന്
ആഹ് അതന്നെ അയല്ഒരു കാടൊക്കെണ്ടാവല്ലോ എന്നാലല്ലേ അപ്പംനമ്മക്കെരു തെളിവു ഉണ്ടാവുകയുള്ളൂ അയില്ട്
ആഹ് അത് പറഞ്ഞ ഈ കാ ഈ റെസീറ്റ് കളയണ്ട ഇഞ്ഞ് വരുമ്പോ കാണിച്ചന്നാ മതിയാ
ആഹ് പിന്നെ അതില് ചേർത്തി തന്നോളു ആഹ് പുസ്തകത്തിൽ ചേർത്തി തന്നോളൂ
സത്യം പറഞ്ഞപ്പോ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഓർമ റസീപ്റ്റ് എവിടെ കൊണ്ട് വെച
അതെന്നെ വെക്കൂ പിന്നെ മറന്ന് ആ പിന്നെ മറന്ന്പോകുംചെയ്യും എവിടെ വെച്ചന്നുള്ളത് ഇൻക്കുള്ളപരിപാടി തന്നെയാണ് എവിടോ
പിന്നെ ആവശ്യം നേരത്ത് ആരേങ്കലും വന്ന് ചോയിക്കുമ്പോ അള്ളാ ഞാനിപ്പോ അതെവിടെ വെച്ച് എവിടെയെങ്കിലും ഉണ്ടാവും അന്ന് ആവിശ്യമുള്ള സാധനാണ് ഇട്ത്ത് വക്കണ ട്ട ന്ന് പറഞ്ഞാ പക്കം ഞമ്മൾ നിലയിൽടു ത്തിച്ചിട്ടുണ്ടാവും പക്ഷെ ആ വെച്ചത് എവിടെന്നുള്ളത് ആരേലും പറഞ്ഞ് അതാണ് അവസ്ഥ
ഇനി വൈകുന്നേം എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടോ മക്ക വരുമ്പോത്തേന്
ആഹ് ഇണ്ടാക്കലിണ്ട് ഇന്നിപ്പോ ആവശ്യല്ല ഇന്നിപ്പോ പഴം പഴുത്തത് ഇണ്ട് ഞങ്ങക്ക് തോട്ടണ്ട് അപ്പൊ അയില് ചെറുപഴുണ്ടാവല്ലോ ആഹ് അത് അല്ലെങ്കിൽ കാണും ഓരോ പടല ഇങ്ങനെ പഴുക്കൊള്ളൂ
ആഹ് ഇപ്പൊ ഒന്നായിട്ടോപ്പരം പയ്ത്തോ ഓരോ പടലാവുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ ആവശ്യ ത്തിന്റെ അടുത്ത് കൈപോത്ത മറ്റെങ്ങനെ ആയി വന്നോളു ഇതൊന്നായിട്ട് ആയിണ്ടാവല്ലേ
മഞ്ഞയായിക്കണ് അപ്പ ഞാൻ പറയും അതാണ്ട് കൈയോളൂ അത് തിന്നുടി എന്നിട്ട് കടിണ്ടാക്കോള്ളൂ
എളച്ചി മൂത്തച്ചി അങ്ങനെണ്ടോ അരെങ്കിണ്ടോ ആഹ് അത് ശരി നിങ്ങളെ വീട്ടിൽ അവിടെ നിങ്ങളെ വീട്ടിലാരൊക്കെ അനിയത്തി ഏടത്തിക്കെ ഇണ്ടോ
ആഹ് അയ്‌നു ഏടത്തിയായിട്ടുള്ളത് ഞാൻന്നെയാണ് പിന്നെ താഴെ രണ്ട് അനിയത്തിയും ഒരാങ്ങളെയുണ്ട്
ണ്ട് അഹ് അനയത്തികളെ കല്യാണം കഴിഞ്ഞതാ
ഒക്കെ കഴിഞ്ഞിക്കണ് ആങ്ങളടെ അനത്തികളതും ഒക്കെ കഴിഞ്ഞി ഉം അല്ലെ ഇബടെ ഉമ്മ ഇണ്ടായ കാരണം അങ്ങനെ എപ്പോ പോവാൻ പറ്റൂലേ ആഹ് ഇവിടെ ഇവല ഭർത്താവിന്റെ പെങ്ങന്മാർരെങ്കിലുംലൊക്കെ വരുമ്പോ അപ്പൊ ഞാൻ പോവും
പോവാൻ കയ്യിലുള്ള ആഹ് ശരിയാ അറ്റ മുറ്റൊക്കെ ആവുമ്പോള്
കുട്ടികളൊക്കെ വന്ന് കൊറച്ച് പ്രായള്ള ആൾക്കാരാണ് പോലൊന്നും അങ്ങനെ എപ്പളും വരൂല്ല ഉം
ഇമ്മ പ്രായള്ള ആളാ
ആഹ് അകത്ത്ങ്ങനെ അകത്ത് മാത്രം പൊറ
എറങ്ങൂലല്ലേ ആഹ് അതന്നെ അപ്പ നമ്മള് ഒറ്റക്ക് ഇട്ട് പോവാനും പറ്റൂലല്ലോ
ഈ സോഡിയത്തിന്റെ പ്രശ്നൊക്കെണ്ട് അപ്പൊ എപ്പളാ ഇണ്ടാവ വരിവാന്നൊന്നും പറയാൻ പറ്റൂല
അ ഞാ പറയും ഇപ്പപ്പോ വന്ന അസുഖണ് ഓരോ സോഡിയം കൊറയലും പൊട്ടാസ്യം കൊറലോന്നൊക്കെ പറഞ്ഞ അരി
അങ്ങനെ വന്നക്കണ് ഒരു പ്രാവശ്യം വന്ന് പറ്റങ്ങനെ ചെറിയക്കെ കൂടി ഇതായി പിന്നെ അപ്പതന്നെ കൊണ്ടോയിന് മരുന്നൊക്കെ കൊടുത്ത്പൊക്കെ പിന്നാണ്ട് റെഡി ആയി
റെഡിയ അതന്നെ അതന്നെ പെട്ടെന്നാണ് അത് വന്ന ചെലവൽ ക്ക് മറ്റെങ്ങനെ ഓർമ്മ ഓർമ്മയില്ലായതൊക്കെ ആവു ല്ല ല്ലേ
ആഹ് നമ്മള് വിചാരിച്ചു പോയിന്ന് ആ രീതിൽ ആളും ങ്ങട് ഇതാവും ചിറിയൊക്കെണ്ട് കോ ഇങ്ങനെ കെടക്കും
ആ നിന്റെ അമ്മോഷാ ക അതേപോലെ സുഖല്ലാതെ കെടുക്കുന്ന സമയത്ത് അങ്ങനെ ഇണ്ട് ഇപ്പ ഇല്ല മരിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലാവനെണെ ഒള്ളൂ
ആ അത് നമ്മള് അപ്പ തന്നെ പെ പെട്ടെന്ന് ചികിത്സിച്ചാല് കൊഴപ്പില്ല അതല്ലത എവിടെയെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൾക്കെ കണ്ട് പെട്ടു പോയാല്
ആ അത് പിന്നെ ബ്ലോക്ക്ക്കൊക്കെ ഇള്ള ആളേനി അങ്ങനെ പിന്നെ ആശുപത്രിയില് ഒരു പത്തൊമ്പതിവസൊക്കെ അവിടെ കെടന്നേനു ശേഷം പിന്നെ പെട്ടന്ന് അയിന്റെ എടെ കൂടി സോഡിയം കൊറയും അതക്കെ വരും ഒരു പ്രാവശ്യക്ക നമ്മള് വിചാരിച്ച് ഒരു ശനിയാഴ്ചന്ന നമ്മള് വിചാരിച്ചു പറ്റ വയ്യാതായിട്ട് ഓക്സിജനക്കെ കൊടുത്ത് പെട്ടെന്ന് വിളി പപ്പിച്ചൊക്കെചെയ്ത് ആണുങ്ങൾ ഉണ്ടെകിൽ വരാനക്കെ പറഞ്ഞങ്ങനെ ഞാനും പുതിയപ്ലിം കൂടി പോയി അന്ന് വിചാരിച് കഴിഞ്ഞേക്കും ഇപ്പൊ എന്താണ് ഷുഗർ ഇള്ള ആ ളെ ന് ആദ്യമ് പിന്നെ പെട്ടെന്ന് ഷുഗറ് പ പറ്റ അങ്ങോട്ട് കൊറഞ്ഞോയി ഇരുപത്തി മൂന്നായി പോയി ഷുഗറ് അയില് അങ്ങനെ ആയി പോയതാണ് അപ്പ ആ അപ്പൊ പിന്നെ തീരെ ഒരനക്ക ഇല്ലാത ആയിന് അപ്പൊ നമ്മള് വിചാരിച്ച് പിന്നെ അന്നെന്തായി പിന്നെ അതൊക്കെ ശരിയായി വന്ന് പിന്നെ നോർമലായി നമ്മള് ഫുഡ്ഒക്കെ വാങ്ങി കൊടുക്കും ചോറ് കഴിച്ചി ചായൊക്കെ കഴിച്ച് നമ്മളിങ്ങോട്ട് പോന്ന് പിന്നെ കഴിഞ്ഞ ഞായറഴ്ച ഒരു പ്പോല്ല തിങ്കളാഴ്ചന്റെന്ന് അതേപോലെ പെട്ടെന്ന് വന്ന് ആ തിങ്കളാഴ്ച അങടു മരിച്ചു ചെയ്ത് പെട്ടെന്നുള്ള ഒരു മരണായി പോയി പറയാന് അയിന് ബ്ലോക്കിന്റതൊക്കെ ഉണ്ടതൊക്കെ ചെയ്തതേനി പിന്നെ പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് വന്ന് പോയതാന്നുണ്ട്
അത് ശരി
ഒന്നും ഇല്ലാത്ത ആള് രാവിലെ ആദ്യം ഇപ്പൊ കാലിന് ഒരു ആൻഡിക്പ്പിഡ് ആണ് ഒരു കാലിന് അങ്ങനത്തെരാളായിന് എന്നിട്ട് ഇ പിന്നെ അന്ന് തന്നെ രാവിലെ ചായൊക്കെ കുടിച്ചതാണല്ലോ ഉമ്മനോട് ഉമ്മിയേ ഉപ്പി തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നിന് വല്യ കുഴപ്പെല്ല ഇപ്പൊ ആ എളയച്ഛൻ പോവും രാത്രി പോയി ഓന് അവടെ നിക്കും. അങ്ങനെ അയിനി പിന്നെ പെട്ടന്നായി പോയി. ഏ പെട്ടെന്ന് രാവിലെ ചായൊക്കെ കുടിച്ച് പോയാണ്ട് ബാ ത്റൂം പോകണ പറഞ്ഞ് ബാത്റൂമി പോയി. കുളപ്പിച്ചൊക്കെ കൊടുത്ത് ഇങ്ങട് വന്ന്
അങ്ങനെ ആകുമ്പോ ഞമ്മള് പ്രതീക്ഷിക്കൂലല്ലോ ത്
ആ പറയാണ്ടെനിക്കിക്കൊക്കെ ഭയങ്കര ഇത്. എന്നിട്ട് ആശുപത്രീന്ന് ഇങ്ങട്ട് വന്ന് കട്ടുമക്ക് ഇങ്ങട് കേറി ഇമ്മ പറയാണ് കട്ടുമക്ക് കയറി അവിടെ അങ്ങട് കിടന്നിട്ടുള്ളൂലോ. ആ കിടക്കല്ലന്നെ ആ അങ്ങനെ മരിക്കലും കഴിഞ്ഞ്പറയാ. ഞാൻ പറഞ്ഞു വല്ലാത്തൊരു അതിശയം തന്നെയാണ്. പെട്ടെന്നായപ്പോഴ് എന്നിട്ട് നമ്മുക്കു എൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേനി ആ ആ അത് തന്നെ. ഞാന് അത് ശനിയാഴ്ച ഞായറാഴ്ച്ചൊക്കെ നമ്മള് പോയി വന്നപ്പോ വിചാരി ഇച്ചിരി ഇത് ഇങ്ങനെ ആയല്ലോ ഇപ്പ എന്താ ഇതായി എന്നൊക്കെ വിച്ചാരിച്ച്. അന്നൊക്കെ ഇന്നൊക്കെ കയിച്ച് വന്നിട്ട് പിന്നെ പെട്ടെന്നങ്ങട് പോയപ്പള് ഇപ്പൊ വരണ ഈ പത്തൊമ്പതാം തീയതിക്ക് ഒരു കൊല്ലായിപ്പോ.
ഉം
ഭയങ്കര ഒരു ഇതായിരുന്നു. എന്താ പറയാ ഇപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പേ വേഗം കരിച്ചില് വരും. എന്ന ഇങ്ങനെ ഇവിടുന്ന് പറയാ അതിനോട്. ആഹ് ഓക്കേ ഓക്കേ